ഹല
ആഹ് കേക്കണ്ട്
ആഹ് എന്താ പണി
ഇവിടെ ഇങ്ങനെ വെറുതാ നോക്കിരിക്കയാണ്.
ആ ഇങ്ങളവിടെ നാട്ടിൽ ഈ മറ്റേ ഇതിന്റെ ബ്രൈഡൽ ഷോപ്പ്ണ്ടോ, കല്യാണ ഡ്രസ്സൊക്കെ എടുക്കുന്ന
ആ ഉണ്ടല്ലാ
ഇവിടെ അവിടെ നല്ല ഡ്രസ്സൊക്കെ കിട്ടോ?
ചെമ്മാടുണ്ട് ചെമ്മാടുണ്ട് കോട്ടക്കലൊക്കെണ്ട്.
കൂടുതല്
റയിച്ച് കൂടുതലുള്ള സ്ഥലോണ്ട് കൊറഞ്ഞ സ്ഥലങ്ങളും ഉണ്ട്.
ഉം അവിടുത്തെ നമ്പർ അറ്റൊണ്ടായ തരണെ കേട്ടോ എനിക്ക് കല്യാണത്തിന് നോക്കുന്നുണ്ട് അപ്പൊ
ആ ആ കല്യാണം നോക്കണ്ടോ?
ക്കവിടന്ന്ടുക്കല്
ഞങ്ങള് ആ. അങ്ങനെ എടുക്കണ സ്ഥലുണ്ട് പിന്നെ ഞങ്ങളിങ്ങനെ, എന്താണ്? ചമ്മാട്ട് കോട്ടത്തുന്നെടുക്കലുണ്ട് ചമ്മാട്ടൂന്ന്വേടുക്കലുണ്ട് കൊറഞ്ഞ സ്ഥലം എവിടെ നമ്മള് അന്വേഷിച്ചിട് ട്ടേ കൊറഞ്ഞ സ്ഥലം എവിടെച്ചാലും അവിടുന്ന് എടുക്കലാണ്.
ആ അവിടെ അപ്പൊ എവിടെ ചെമ്മാട് അവിടെ അടുത്തന്നെയ?
ചെമ്മാട് ഇവിടുന്ന് കൊറച്ചാ കൊറച്ച് പോവാനുള്ളൂ ദൂരംഒന്നുവില്ല. ചെമ്മാട്, അവിടെ പലേ കൊറെ കടകളുണ്ട് ഒന്നൊന്നല്ല ഒന്നും മൂന്ന നാലിനൊക്കെ ഉണ്ട് നമുക്ക്. അവിടെങ്ങനെ കേറി അന്വേഷിച്ചാല് നല്ലത് എവിടെ നമ്മുക്ക് മോഡലൊക്കെ നോക്കിട്ടേ നല്ലതേതാച്ചാല്
ആ ആ ഇപ്പാണെങ്കിലും മോഡൽ ഏതാന്ന. അറിയുന്നില്ല ഈ ഇൻസ്റ്റേലൊക്കെ നോക്കുമ്പോ കൊറേ കാണുന്നുണ്ട് പക്ഷെ ഏതാ എടുക്ക ണ്ടെ അറിയില്ല.
ആ എവിടക്കാ കല്യാണം ഏ
ആ അപ്പൊ എന്താ ഡ്രസ്സ് വേം നോക്കാൻ വേണ്ടീട്ടായിരുന്നു.
ആ ഡ്രസ്
ഉം ഉം
നല്ല മോഡൽ ഡ്രസ്സാളൊക്കെണ്ട് പിന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലോ കിട്ടണ്ടല്ലോ ഇപ്പൊ നല്ല ഡ്രസ്സ്. സത്താ
ആ ഇൻസ്റ്റഗ്രാമില് കിട്ടുന്നുണ്ട് പക്ഷെ അത് ഓരോ റീല് കാണുമ്പോ ഓരോ മോഡല് വരുന്നുണ്ട്.
ആ അപ്പാപ്പ പലേ മോതാണ്. മോഡലുകളാ വരണത് നമുക്ക് ആ എന്ന് നല്ല ഡ്രസ്സളൊക്കെ ഉണ്ട് ഇവിടാ ഇപ്പ ചെമ്മാടുണ്ട് കോട്ടക്കലും ഉണ്ട് ഇതിന്റെ കടാളൊക്കെ.
കോട്ടക്കൽ എന്നാ അവിടുത്തെ നമ്പർ ഉണ്ടായോ ഒന്ന് വാട്സആപ്പിൽ സെൻഡ് ചെയ്ത് തരണേ.
ആ ആയിക്കോട്ടെ. കോട്ടക്കല് ഒക്കെ ഉണ്ട്. മൈലാഞ്ചി ഒക്കെ സ്വന്തായിട്ട് ഇട മൈ ഇടവോ?
ഇല്ല സ്വന്തമായി ഇടൂല ആരെങ്കില ലും വിളിക്കണം ഫ്രണ്ട്സ് ഇട് ഇടുന്നവരുണ്ട് അപ്പൊ ഓര് വിളിച്ചിട്ടിടിപ്പിക്കണം. പിന്നെ ഇപ്പൊ മറ്റേ മഞ്ഞൾ കല്യാണൊന്നുമില്ലല്ലോ അരിക്കുത്തൊക്കെ ആ മഞ്ഞൾ കല്യാണൊക്കെ പോയില്ലേ അതൊന്ന
ആ പ്പരീക്കുത്തണ്ട്.
കുത്തണ്ട് അതും നോക്കണം പിന്നെ
പിന്നെ മൈലാഞ്ചി കല്യാണൊക്കെണ്ടല്ലോ ആ
ഉ അതൊക്കെ വെക്കണം അങ്ങനെക്കെ നോക്കണം.
ക്കേണ്ട് പലേപ്പോ മഞ്ഞ ക്കല്യാണത്തിന്റെ പകരം ഇപ്പൊ വേറൊക്കെയാണ് പലേതും ആണ്.
ആ മഞ്ഞൾ കല്ല്യാണം ആദ്യൊക്കെ ന്നമ്മള് മുസ്ലിങ്ങൾക്കാണെങ്കില് ഹിന്ദുക്കൾക്കാണെങ്കിലും മഞ്ഞൾ കല്ല്യിണം ണ്ടേയിന്നു ഇപ്പോര്ക്കതൊന്നുല്ല
ആ ഇപ്പല്ല പ്പത് ഇട്ത്ത് പോയി പിന്നെ പ്പം വേ അയ്ന്റെ പകരം വേറെ വേർ വേണ പ്പ എർങ്ങ്ണത് ആ പ്പം ആഹ് ഓഡിറ്റോറിയത്തില് വെച്ചാണാവോ
ആ ഒടിറ്റോറിയത്തില് വെച്ചിട്ടാണ് മ്
മ് കല്യാണൊക്കാ പർഞ്ഞ് കഴിഞ്ഞാ എന്നാ കല്യാണം
കല്യാണം സെപ്റ്റംബറിലാണ് പറയാനൊന്നും തൊട്ങ്ങീ
തൊടങ്ങീട്ടില്ല ആ അപ്പോത്തിന് ദാക്ക ലേ ഡ്രസ്സൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാന്ന് വിചാര്ച്ചിട്ടുണ്ടാഉം
പ്പം ഡ്രസ്സ് വേം സെറ്റാക്കി ക്ക
ആഹ് അത് ന്നല്ലതാണ് എല്ലത് തും കൂടി ഒപ്പം ആക്കണാങ്ങാട്ടീം ന്നല്ലത് ഓരോന്ന് ഓരോന്നൊക്ക ങ്ങനെ താക്കി വെക്ക്ണാ ന്നല്ലത്
അതന്നെ ഓരോന്ന് ഓരോന്നാക്കി വക്കാന പിന്നെ ആ സമയത്ത് അമു ക്ക് വയങ്കര തെരക്കയിക്കു ലേ ഈ മറ്റേ സേവതരൈറ്റിൻ്റതൊക്ക ഫോട്ടോസൊക്ക ഇട്ക്കാം ട്ക്കാം പോണം
ആ എന്തേന് എന്താ പണി ഭർത്താവിന് എന്താ പണി
ഭർത്താവ് സാറാണ്
ആഹ്
ആഹ് ആഹ്
ആഹ് എന്ത് എല്ലാ വിഷയും ഇട്ക്കെയ്ക്കു ലേ
ആ എല്ലാ വിഷയും ഇട്ക്കും
ആഹ്
മ്
അ പ്പെകുട്ടിആളെ കിട്ടാനൊക്കെ ഭയങ്കര പണി ആണ്
ആ അതന്നെ ഈ പെൺകുട്ടീളൊക്കപ്പം ജോലിള്ളോര് ഇള്ളോര്ക്കല്ലേ നിക്കുന്നൊള്ളൂ
ആ അപം ഓൽക്ക് ജോലി മറ്റ് തി ഇണ്ടായിറ്റ് പെൺകുട്ടിആൾ എന്നെ പറയാൻക്ക് ജോലിആയിറ്റ് മതി കല്ല്യാണം ന്നൊക്
ആ പെൺകുട്ട്യളണെങ്കി തന്നെ ഒരുഇരുവത്തഞ്ച്ഇരുവത്താറൊക്കെ വയസ്സ് കഴിഞ്ഞിട്ട് ആഹ് ആഹ് ആസ ആതിലൊക്കെണ് പ്പം കല്ല്യാണത്തിന് സമ്മയ്ക്യുന്ന ആദ്യം ന്ന് അർഞാ പ് പതിനെട്ട് ഈ ചെറിയ മക്കളെ ഈ പതിനാറ് പതിനെട്ട് വയസ്സിലൊക്കെ കെട്ടിച്ചിട്ട്ട്ട് ഓര് പഠിക്യാം പോലും സമ്മയ് ഏ ത് കൊട്ക്കാതെ പഠിക്യാം പോആതന്നെ പഠിക്യാം പോലും ഒരു ത് കൊടുക്കാതിപ്പ എത്രോ കുട്ടിൾ വീ ൽ കഷ്ടപ്പെടുന്നില്ലേ ഒരു ഈ പ്ലസ് റ്റു ലൊക്കെ പഠിക്കുന്ന കുട്ടികള്
ഞമ്മളെ കൈക്കെല് പൈസൺ ണ്ടായാലെല്ലേ ഞമ്മക്ക് ഇള്ളത് ആവശ്യള്ളതൊക്കെ വാങ്ങാനും തിനൊക്കെ പറ്റുഒള്ളു
അഎന്നെ ന്നമ്മക്ക് അഅല്ല അമ്മക്ക് ആ എന്തൊരാവശ്യത്തിന് ഇങ്ങനെ ഭർത്താവിനോട് ങ്ങനെ ചോയ്ക്കാം പറ്റൂലല്ലോ ന്നമ്മക്ക് പഠിച്ചാ ന്നമ്മക്ക് ജോലി ണ്ടെങ്കി ങ്കി ഞമ്മളെ സ്വന്തം കാലില് ന്ന്ക്ക ആര്യം കാൽല് പിടിക്കണ്ട
അതെന്നെ ഞമ്മെളെ എന്താവശ്യത്തിനും പം ഞാനൊക്കെ ഞമ്മളൊക്കെ എന്താണെങ്കിലും ഭർത്താവിനോട് ങ്ങനെ ചോയ്ക്കണം അത്ര തരോ ഇത്ര തരോ ഞമ്മക്ക് പൂതിള്ളത് വാങ്ങ് ത് ന്നാനും പോലും അവരോടും അവരുടെ മുന്നില് പൊയ്ക്കാണ്ട് അഹ് ചോയിക്കണം
അതെന്നെ
മ്
പിന്നെ അത് മാത്രല്ല ഈ ഭർത്താവ് മാ ഈ ഭർത്താക് ക്കന്മാരെ ഈ ഒരു ബർത്ത് ഡേ വന്നാലും എന്തേലും വന്നാലൊക്കെ ന്നമ്മക്കായിറ്റ് ഗിഫ്റ്റ് കൊട്ക്കണങ്കിൽ ന്നമ് മ്മളെ കയ്ൽ പൈസൊക്കെ വേണ്ടേ പക്ഷെ അതിന് അവരെ ട്ത്ത് ചോയിക്കാം പറ്റൂലല്ലോ അതൊക്കെ നോക്കണ്ടേ
ഇപ്പൊത്തന്നെ അതന്നെല്ലാ കുട്ടികളും പഠിച്ച് ജോലിയൊക്കെ നേടിയിട്ടാണ് കല്യാണം മതിന്ന് പറയണുന്നത്.
അതന്നെ ഈ പണ്ട് പണ്ടത്തെ കു ആ പണ്ട് കാലങ്ങളിലൊക്കെ ഇവര് ഇവര് പഠിപ്പിക്കാ എന്ന് പറഞ്ഞ ചില കുട്ടികളൊക്കെ കിട്ടും എന്നിട്ട് പിന്നെ പറയും പഠിപ്പിക്ക പഠിപ്പിക്കാൻ വിടൂല എന്ന് പറഞ്ഞിട്ട്
ആഹ അപ്പ ആ അതന്നെ അങ്ങനെയുണ്ട്ട്ട് എപ്പോഴും ഇണ്ട് അങ്ങനെ എത്രോ വീട്ക അങ്ങനെണ്ട് പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞണ്ട് കല്യാണം കഴിക്കന്നിട്ട് വീട്ടിലെ കല്യാണൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്ത ഇനിപെന്തിനാ എന്തിന പഠിക്കാൻ പോണത്
ഉണ്ട്
ആഹ
പഠിക്കാൻ വിടാതെ പിടിച്ചു നിർത്തുന്ന ഒരുര് അക്കെ നല്ല പഠിക്കുന്ന കുട്ടികളായിക്കും പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിക്കും ഈ വീട്ടുകാര് നിർബന്ധം കൊ ങ്ങനെ കല്യാണത്തിനൊക്കെ നിക്കുന്നതേ ചേലെ കുട്ടികൾക്ക് പറയാൻ പോലും പേടിക്കും കല്യാണം വേണ്ടന്ന് ഓ ഒരു വീട്ടുകാര് ഇഷ്ടപ്പെട്ടവരെ കെട്ടും
പിന്നെ നേരത്തെ കെടന്ന് ഇറങ്ങും ങ്ങ അവിടൊക്കാ?
ഞങ്ങളോ ഇല്ല.
ആഹ ഇവിടി നേരത്തെ ഉറങ്ങൊന്നുംല്ല പയ്നോനുമണി ഒകെ ആവും
ആ് ആഹ ഇപ്പ എല്ലാരും ഫോണിലല്ലേ ഫോണിൽ ഇങ്ങനെ നോക്കിയൊണ്ട ഇന്ന് ഉറക്കമൊക്കെ ഒരു മണി രണ്ട മണിക്കൊക്കെല്ലാം ഉറ അങ്ങല്ലേ ടൈമ ഒക്കെ പോവന്ന് അറിയൂ ല്ലല്ലോ
അത അപ്പൊ
അതുകൊണ്ട തന്നെ ഈ രാവിലെ സുബഹി നിസ്കരിക്കാനൊക്കെ എണീക്കാൻ നല്ല മടി വെക്കും ഈ ലൈറ്റായി കിടക്കുന്ന കൊണ്ടേ ആഹ അതന്നെ
അപ്പൊ എണീക്കാനും മടിയാണ്.
എല്ലാരേ അവസ്ഥ അതുപോലെ തന്നെയാണ്.
തണുപ്പുള്ള ഇവിട അങ്ങനത്തന്നെ കുട്ടികളൊക്കെ വിളിച്ചാല് അവരൊക്കെ എണീക്കാൻ മടില്ലൊരാണ് ഒരു വിളിക്കൊന്നും എണീക്കൂല്ല
അതെന്നെ
രണ്ട മൂന്ന നാല് വിളി വിളിക്കണം ഇവർക്കാണെങ്കി മദ്രസ ഉണ്ട് മദ്രസ ഒരു ആറ ആ ടൈമിലൊക്കെ തുടങ്ങും ക്ലാസ് തുടങ്ങും അപ്പൊ ഒത്തിന് ഇവിടുന്ന ആറുമണിക്ക് അയ്ൻ മുൻപായി എണീക്കണം അഞ്ചര ആവുമ്പോത്തിനെ എണീച്ച് പോവണം.
അല്ല അങ്ങനെ രാവിലെ നീക്കണം കുട്ടികള് എന്നി മദ്രസാ പോണം അതൊക്കെ നല്ലൊരു ഇതാ ആ മദ്രസ് പഠിക്കുന്ന തെ നല്ല കാര്യല്ലേ?
ആഹ അതന്നെ മദർസ് പഠനൊക്കെ ഏറ്റോ നല്ലതാണ് നമ്മള് നമ്മക്ക് ആ മതപരമായ കാര്യങ്ങളും വേണ്ടേ പഠിക്കുക.
ഇപ്പൊ വല്യ വല്യ മക്കളോട് നിസ്കാരത്തിൽ ചൊല്ലേണ്ട ദിക്ർ എന്താ ചോദിച്ചാല് പോലും കുട്ടികൾക്ക് അറിയൂല
ആഹ ശരിയാണ് പറഞ്ഞത് അതൊന്ന് ഓലോട് ചോയിച്ചാ ആഹ ഓല് പറയലേ അങ്ങക്ക് അറി ചോ ചുമ്പോ പറയാ അറിയാന്ന് അപ്പൊ ഞാൻ ഇവിട ബളോടൊക്കെ ചോദുമ്പോ അറിയ ഞൾക്ക അതൊക്കെ അറിയില്ലാന്ന് പറയാ അപ്പ ഞാന ഒരു ദിവസേ പറഞ്ഞു ന്നാ ഒന്ന് ചൊല്ലിക്കന്ന് പറഞ്ഞപ്പോ ചൊല്ലി ച്ചേ എന്നാ പറയാണ് കപ്പിപ്പായ
ഈ ഉസ്താദ്മാരന്നെ പഠിപ്പിച്ചുന്നാലേ അത് കുട്ടികൾ പഠിക്കുള്ളൂ അല്ലേങ്കല് പിന്നെ ഈ മറ്റേ ട്യൂഷൻ ഓൺലൈൻ ട്യൂഷന ഒക്കെ ഉണ്ടല്ലോ ഇപ്പോ
ആ ആഹ് റോഷ് ങ്ങനെണ്ട് വടെ ന്റെ മോൻക്ക് ഖുറാനോ നൊന്നും അറീലേർന്നുഅങ്ങനെ ന്നിട്ട് ഞാന് ഓൺലൈൻന്റെ ഈ ക്ലാസ്സില് ഖുറാ ഇര്തീൻ്റേഷാണ് ഓന് ഖുറാനോതാൻ പഠിച്ചത്
ആഹ്
മറ്റേത് ഓന്ക് ഓതാൻ അറീലേർന്ന് ഒന്നായിട്ട് ഉസ്താദമാര്പ്പോ ഒന്നായിട്ടാആൻഡ് പഠിപ്പിച്ചലല്ലേയ്കാരം ഓരോരുത്തരെ ശ്രദ്ധിക്കൊന്നും ഉണ്ടാവില്ലല്ല
അതന്നെ ആ ചെല മക്കള് ഓൺലൈൻ ആയിട്ട് പഠിപ്പിക്കുമ്പോഴും ഒരു ഇ എന്താ അങ്ങനെ പഠിക്കുന്നവരുണ്ട് ഈ കുട്ടികളൊക്കെ സ്കൂള് പോക്ന്ന കുറ്റ്യാക്ക് പെട്ടെന്ന് സ്കൂൾ തുടങ്ങുന്ന് പറഞ്ഞിട്ട് ഇവരെ എന്തെയ്യും മദ്രസന്ന് ചോയിച്ച് പോകും അപ്പൊ ഈ ഉസ്താദമാര് മദർസ് നിർത്താൻ തന്നെ പറയും കാരണം ഓര്
ആഹ് ഇവിട മോനും അങ്ങനെ തന്നേണ് ഖുറാനോതാനറിലേറ്ന്ന് ഓന് ഓൺലൈന്ല് ഇരുന്ന് പഠിച്ചപ്പളാണ് എന്താണ് നേരക്ക് പഠിച്ചാ ഓതാൻ തൊടങ്ങീത്
ക്ലാസാണെങ്കില് ഓൺലൈൻ ക്ലാസ് നല്ല തന്നേണ് മദർസ് ഇസ് സ്കൂളി പോവുന്ന കുട്ടികള് ചെറിയ മക്കളൊക്കെ ക്ക് രാവിലെ എണീക്കാം മടിച്ച് ചെലപ്പ മദർസ് നിർത്തും അങ്ങനെയുള്ളൂർക്കൊക്കെ ഓൺലൈന് അല്ല അങ്ങനെയുള്ളോര്ക്കൊക്കെ ഓൺലൈൻ ക്ലാസ്സ് നല്ലതാണ് കാരണം ഓര്ക്ക് പറയുന്ന ടൈമില് കാസ് കിട്ടോല്ലോ
ആ അതന്നെ ന്നാ ഞാൻ പിന്നെ വിളിക്കട്ടാ
ആഹ് ന്നാ ശരി
ആ ന്നാ ശരി